ഹലോ ആ എന്താ വിശേഷം
പറയാവേ
സുഖല്ലേ എന്താ വിശേഷം ചോദിക്കുവാ ആ സുഖാ സുഖാ ആ അവിടയോ ഇവടെ സുഖാണ് കൊയപ്പൊന്നുല്ല എന്താ ചായൊക്കെ കുടിച്ചോപ്പോ ഫുഡ്‌ ഒക്കെ കൈ
ആ കഴിച്ചു, കഴിച്ചു
ഈനേരത്ത് ചേ ഏയ് ഇല്ല കഴിക്കാൻ ആവുന്നുള്ളു ചായ പരുപാടി ഒക്കെ ഉണ്ടോ ഉം കടി കടി എന്താ ഉണ്ടാക്കിനെ എന്തേലും ഉണ്ടാക്കോ?
അപ്പൊ ശരി അയ് ശെരി ഫുഡിന്റെക്കെ ഇങ്ങ പ്രിപ്രേയ്
ഈ ചായയും ചായയും അല്ലാത്ത സ്നാക്ക് സും
ആഹ് സ്നാക്സ് വീട്ടില് ഇണ്ടാക്കണ സ്നക്സ്കളായികാരം ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെതെക്കെ ആഹ് അടുത്തേ ആഹ് അടുത്തെന്നെയാണോ വീടിന്റെ അടുത്തന്നെയാണോ
അല്ല കൊറച്ചപ്പറത്ത കട
ആഹ് അപ്പ അവിട്ന്ന് കൊണ്ടരികാരും ല്ലേ ആഹ് അയ് ശെരി ആ ബേക്കറി സാധനങ്ങൾ ഒന്നും വാങ്ങും അങ്ങനെത്തെ ഒന്നും ഉണ്ടാവു വാങ്ങുലില്ല
അതും എടക്ക് വാങ്ങും
ഉം അയ് ശെരി ഇന്ന് എന്താ സ്പെഷ്യൽ ഫുഡോക്കെ ക്കെ എന്തെലുണ്ടോ
എന്നാ ഇവിടെ മീൻ കറി മീൻ വറുത്തത് അങ്ങനെത്തെ ടൈപ്പ് ആഹാരങ്ങള്
ഉം അയ് ശെരി ഇനി ബിരിയെണി മന്തി അങ്ങനത്തെ ഫു ഫുഡ്കളെക്കെ ഇണ്ടാക്കോ
ആ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും മന്തി ഇത് വരെ ട്രൈ ചെയ്തിട്ടില്ല.
അപ്പൊ കു ആഹ് ഇവടെ ഞാൻ ഇണ്ടാ ക്കലൊക്കെ ഇണ്ട് മന്തിം ബിരിയെണി ഒക്കെ ഇണ്ടാക്കും. ഞങ്ങൾ അതികം ഏ കുഴപ്പൊന്നുല ഇണ്ടാക്കും. ഇങ പോറത്തുന്നൊക്കെ വേടിക്കോ? പുറത്ത് ന്ന്. ഫുഡ്കളൊക്കെ പൊറത്ത്ന്നു വേടിക്ണ എ പൊറത്ത്ന്ന് ലേ. ഉം ഇവിടെ ഞ ഇവിടെ ഞങ്ങളങ്ങനെ പൊറ ത്ത്ന്ന് വാങ്ങിക്കേല്യാ. ഞങ്ങളെ വീട്ടില് കൊറേ ആൾകാര് ഇണ്ടാവുമ്പളെ പൊറത്തുന്നൊക്കെ വാങ്ങി കെയിഞ്ഞാ ഞങ്ങ്ക്ക് തോനെ ഇണ്ടാവൂല. ഒരു നേ ആഹ് പെട്ടന്ന് തീരും ഒരു നേരക്കെ ഇണ്ടാവുള്ളു അപ്പോ ഞങ്ങള് വീട്ടില് തന്നെ ഇണ്ടാക്കിയാ പിന്നെ രണ്ട് നേ രക്കെ ഞങ് ക്ക് ഇണ്ടാവും. മക്കക്കൊക്കെ പൊറത്തുന്ന് വാങ്ങിക്കാൻ തന്നെയാ ഇഷ്ടം. മന്തി ഇണ്ടാക്ണത് ആദ്യം ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ആദ്യ അയ്ക്ള്ള മസാല കൂട്ടൊക്കെ റെഡി ആക്കിട്ട് കൊറച്ചേരം വെക്കും. ഇന്നട്ട് പിന്നെ അടുപ്പത്ത് ഇങ്ങനെ വള്ളം വെച്ച് അയിക്ള്ളെ സ്‌പൈസസേളൊക്കെ ഇട്ടിട്ട് അത് തെളച്ചിട്ട് അരി ഇട്ട് അത് ഒരു മുക്കാ വേവ് ആവുമ്പോ അത് ഒരു വേറെ പത്രത്തിക്ക് ഊറ്റി ട്ക്കും. പിന്നെ ഇ മസാ ബീഫോ ചിക്കനോ ആണെങ്കി അത് വേവിച്ചതും അതിന്റെ കൊറച്ച് മസാലളൊക്കെ വേറെ ഒരു പാത്രത്തിക്ക് ഊറ്റി എടുത്തിട്ട് ചോറും അതിന്റെ മേലെ ഇട്ടിട്ട് എടക്ക് മസാല ഇതൊക്കെ ഒയിച്ചും എന്നിട് ലാ റ്റ് കൊറച്ച് പച്ചമോളകും കുത്തിവെച്ച് പിന്നെ മന്ത കരി ഇടണോല്ലോ എന്നാലേ ഒരു പുക ചൂര് അതല്ലേ മന്തിയുടെ ഒരിത്. അപ്പം അത് കുറച്ച് കരി ഒരു പാത്രത്തിലേക്ക് വച്ചിട്ട് കുറച്ച് സൺ ഫ്ലവർ ഓയിൽ ഇറ്റിച്ച് ദം ഇട്ട് വക്കും. അടിയിലും മേലിലും കനലാക്കിയിട്ട്. പിന്നെ അപ്പം കൊറച്ച് കഴിഞ്ഞാ നമ്മുക്ക് സെർവ് ചെയ്യാം വീട്ടി ഇതന്നെയാണ് അധികം ഇണ്ടാക്കല് ഒത്തിരി ആൾക്കാർ ഉണ്ടല്ലേ വീട്ടിൽ ആ വീട്ടിൽ കുറേ ആൾക്കാർ ഉണ്ട് പിന്നെ പൊറോട്ട എപ്പളേലും ഒക്കെ അല്ലേ നമ്മൾ വാങ്ങിക്കല് പൊറത്തുന്ന്. പൊറോട്ടയ്ക്കുള്ള കറി ആ അപ്പൊ ആ പൊറോ റോട്ട ഞങ്ങൾ വീട്ടിലങ്ങനെ ഉണ്ടാക്കൂല ഉണ്ടാക്കിയാൽ അത് ശരിയാവൂല പിന്നെ നമുക്ക് ഒരുപാട് പണിയെടുക്കണം പൊറോട്ട ആയി കിട്ടണമെങ്കില് അതേ അതേ അപ്പം പിന്നെ ആ കടയിൽ നിന്ന് വേടിച്ച് പ്പം പിന്നെ മക്ക മക്കള് സമ്മതിക്കൂല ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൈമ് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ പിന്നെ അയ്ക്കും നല്ലത് വാങ്ങുകാ തോന്നും. അപ്പോ പിന്നെ വാങ്ങിക്കലാണ്. പൊറോട്ടേനെ വാങ്ങിക്കലുള്ളൂ ഇതേ മാതിരി എന്തെങ്കിലും ഒക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കും വീട്ടിലെന്തേലും ഒക്കെ ഉണ്ടാക്കും ഉണ്ടാക്കി തിന്നാലല്ലേ ഇതിനെയൊക്കെ വെട്ടി ഇത്തിരി നെയ്യപ്പം ഉണ്ണിയപ്പം പഴംപൊരി അങ്ങനത്തെയൊക്ക പൊക്കവട അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും പൊക്കവടാന്ന് പറഞ്ഞ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ള്ള പൊക്കവടയല്ലേ ഉള്ളിയിതുവൊക്കെ മൈദ മാവ് ഒക്കെ ഇട്ട് കൂട്ടി വീട്ടിലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ ബേക്കറി ഐറ്റംസ് എന്തേലും ഒക്കെ കു കുട്ടികൾക്ക് വേടിക്കും. എല്ലാ ദിവസവും ഒന്നും ബേക്കറിസാധനങ്ങളും പറ്റ റ്റൂലല്ലോ മക്കക്ക് വയറിനൊക്കെ കേടല്ലേ കേട് വരും ഓല് വയറ് വേദനിം എന്താന്നൊക്കെ പറയും അപ്പോ അങ്ങനെന്തേലും
ഇവിടെ വാവയ്ക്ക് ഇവിടേം അങ്ങനെ കുട്ടിക്ക് മോന് കൊടുക്കാൻ പറ്റത്തില്ല പൊറത്തുള്ള ഇതൊന്നും
രി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താ ഇണ്ടാക്കല്
ബ്രേക്ക്ഫാസ്റ്റ്
എന്താ ഇണ്ടാക്കലോയ്ച്ചെ ദോശ അപ്പം എഹ് പൊട് അങ്ങനെ പൊടി യ കലക്കി പാരിയെ അതോ അരി അരച്ച് ഇറ്റോ അരി അരച്ച് കഴിഞ്ഞു ഏഹ് ദോശക്ക് പിന്നെ കൂട്ടി വെച്ചാ രണ്ടീസം റ്റാ ഒക്കെന ഇണ്ടാക്കാലോ ഇഡ്ഡലി ഇണ്ടാക്കാം നമുക്ക് ദോശേം ഇണ്ടാക്കാം
അതെ അതെ വിടെ ഇവിടെ ദോശയാ കൂടുതൽ ഇഷ്ടം
ഇവടെ ഞങ്ങളെല്ലാതും ഉണ്ടാക്കും എല്ലാ ഫുഡും ഉണ്ടാക്കും. പിന്നെ പ് ചപ്പാത്തി ട്ട് ചെപ്പാ ത്തി പുട്ട് നൂൽപുട്ട് ഇടി ഒക്കെ ഉണ്ടാക് അപ്പം കൽക്കി പാ ന്നും കൂട്ടീച്ച് ദോശേം ഇഡ്ഡലീം ഒക്കെ ഉണ്ടാക്കും. പോം
അവിടെ ഇത് മാവ് അരച്ചാണോ എടുക്കുന്നേ?
ആ അരച്ചിട്ട് ഉണ്ടാക്കും പിന്നൊക്കെ തലേസം കൂട്ടീച്ചിട്ടുണ്ടാക്കു.
ഒ ഓഹ് ഇവിടെ കറി ചമ്മന്തി ക്കറി മുട്ടക്കറി കെഴങ്ങറി
ട്ടാക്കോ ദിവസം കാറിണ്ടാക്കോ?
കേട്ടില്ല
ദിവസം കറിണ്ടാക്കോയ്ച്ചാ
ആഹ് ദിവസോണ്ടാക്കു
ഇവിടെങ്ങനെ ദിവസൊന്നുണ്ടാക്കല് ല്ല എടയ്ക്ക് ല്ലില്ല ചെലേ മക്കളൊക്കെ പൻസാര ഇട്ടിട്ടൊക്കെ തിന്നും
ഓ ഓ ഇവിടെ ദിവസം ഉണ്ടാക്കണം
ആ പിന്ന ചെലപ്പോ ഉച്ച ശരിയാണ് വരാവിൽത്തെന്തെങ്കിലും കടിയൊക്കെ ഉണ്ടെങ്കില് അത് കഴിക്കുഐക്കാരം മക്കള്
ഉം ഉം ഉം
അപ്പൊ ദിവസം അങ്ങനെ ഇണ്ടാക്കൂല
ഓ
വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഭയങ്കര മഴേണ് ഏ ഇല്ല ഇവിടെ മഴയൊന്നുല്ല ഇപ്പൊ മഴയൊന്നൂല്ല. അയ് നിറെ ഏ റേഷൻ കടീന്ന് അരിയൊക്കെ കിട്ടൂലേ അത് പൊടിപ്പിക്കലൊക്കെ ചെയ്യലാണ് ക ബ്രേക്‌ഫാസ്റ്റ്
അല്ല അതൊക്കേ
ഉം രണ്ടു നേരം ഫുഡ് ഉണ്ടാക്കോ? അതോ ഒരു നേരേണ്ടാക്കൊള്ളോ? രണ്ടു നേരം ഫുഡ് ഉണ്ടാക്കോ? ഹലോ രണ്ടു നേരം ഫുഡ് ഉണ്ടാക്കോ